എന്തോ?
ആ അവിടക്ക് കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണ് ണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം?
ആഹ് നല്ല വർത്താനം എന്താ അവിടുത്തെ വർത്താനം
ഇവിടെന്താ സുഖമാണ്
ആഹ് കു കുട്ട്യാളൊക്കെ പോയിന്നല്ലേ സ്കൂൾക്ക് പോയിന്നല്ലേ? വെരാ നായിലേ?
ഉം ഇഞ്ഞിപ്പൊ പോക്ക് കഴിഞ് വരാനായല്ലോ?
അതന്നെ അടുത്ത പടമേളം തൊടങ്ങി വന്നാല്
കൊറച്ചേരം സ പറഞ്ഞയ്ച്ചാ ഒരു സമാധാനണ്ടാവും പക്ഷെ ഒരു ബോ ഇബടി ആണേല് രസണ്ടാ
ആഹ് പോയി കഴിഞ്ഞാൽ നല്ല സങ്കടാണ്
ആഹ് ഒര് ആരുല്ലാത്ത പോലെ നമ്മളെ ഒറ്റക്ക് ഇതിൻ്റെ ഉള്ള്ല് ഇങ്ങനെ ഇരിക്കല്ലേ
അതന്നെ പിന്നെ ന്താ ചായ കടിക്കൊക്കെ ഇണ്ടാക്കി കുട്ട്യാള് വരുമ്പോത്തിന് സ്പെഷ്യല്
ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല
ഇന്ന് നോൽബ്ണ്ടോ
നോല്മമ്പ്ല്ല നാളെടുക്കാന്ന് വിചാരിച്ചട്ട്
ആ ഹ് ഇൻഷാല്ലഹ് നാളെ ഇട്ക്ക ഇല്ലഞ ഞാന് ഇപ്പ റസ്റ്റിലാണ് അപ്പൊ അപ്പ പിന്നെ ഇട്ക്കാൻ പറ്റില്ല
ആഹ്
പറ്റാത്തൊരു അവസ്ഥോണ്
ആഹ് എത്ര
സങ്കടാണ് മൂന്നായിട്ടുള്ളൂ ഉം റ സ്റ്റ് പറഞ്ഞിക്ക്ണ് അത് കൊണ്ടാണ് പിന്നെ എന്തൊക്കെയാണ്?
എന്താ അങ്ങനെയൊക്കെ പോണ് എന്തക്കെ നിങ്ങളെ വർത്താനം
മഴ ഇണ്ടാ അങ്ങട്ട്
മഴയില്ലേ മഴ ഉച്ചക്കൊന്ന് വന്നു കൊതിപ്പിച്ചിട്ട് അതേപലെ പോയി
ആഹ് അങ്ങട്ട് ഇങ്ങനെ ചാർന്ന്ണ്ട് അല്ല ഡ്രസ്സള് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ വെയിൽ വേണേനും ഡ്രെസ്സള് ഒക്കെ ഒറങ്ങാനേ ഒണങ്ങാനേ ഏഹ് വെയിലും വാണേനും
ആഹ് ഞാൻ ഉച്ചക്ക് മഴ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇങ്ങട്ടെ പെയ്യുംന്ന് എവിടെ അത്ര വന്ന അതേപോലെ പോയി
ആഹ് അതെന്നെ മയക്കാലാണ് തൊടങ്ങ്ണൊള്ളൂ ഇനി തൊടങ്ങി കഴിഞ്ഞൽ പ്രളയാവും
ആഹ് അതന്നെ ചൂട് പോകൻ നമ്മള് നല്ലോണം പ്രാർത്ഥിക്കും
ആഹ് അതല്ല പറഞ്ഞെ വെ വെയിലുണ്ടാവുമ്പോ? നല്ല പ്രാർത്ഥനയാണ് മാഴക്ക് വേണ്ടിട്ട് മഴ വന്നാലൊ വെയിൽ ഉണ്ടാകാനും പ്രാർന തിച്ച്
അതെ
അങ്ങനെയൊക്കെ ഒരു മട്ടാണ് രണ്ടും പ്രശ്നാണ്
എന്നിട്ട് എന്താ ഇണ്ടാക്ക്യ ഉച്ചക്ക്?
ഇന്ന് ഉച്ചക്ക് മത്തി വറുത്തതുണ്ട് മത്തി വറ്റിച്ചതുണ്ട് ഇനി നാല് മണിക്കുള്ളത് തൊടങ്ങണം ന്യൂഡിൽസ് ഇ ണ്ട് കുട്ട്യാൾക്ക് അതേയ് കാരം വേണ്ടത് വന്നാല് ഇനി അത് ഇണ്ടായി കൊടുക്കണം ആഹ് എപ്പഴൊന്നും ഇ ണ്ടായി കൊടുക്കൂല അഹ് ഒരു സുഖം ഇ ണ്ടാവുല്ല നമക്ക് എപ്പഴും ഇണ്ടാക്കി കൊടുത്താൽ അപ്പൊ എപ്പോഴെങ്കിലുംഒക്കെ ആഹ് എപ്പോഴെങ്കിലുംഒക്കെ ഇണ്ടാക്കി കൊടുക്കും. മൈദപൊടിഅല്ലെ?
ഇ ഇപ്പിയോ മേഗിയോ?
ആഹ് ഹിപ്പി ഇപ്പിയാണ് വാങ്ങല് മേഗിയൊരു ടേസ്റ്റ്ണ്ടാവൂലല്ലോ? ഇയ് തിന്നല ഇയ് കഴിക്കലില്ലേ?
ആഹ് ണ്ട്
വെള്ളത്തില് വറ്റിച്ച്കാണ്ടങ്ങനെ വേവിച്ച്കാണ്ടങ്ങനെ കൊടുക്കും തളപ്പിച്ച് വേവിച്ച് ഈയങ്ങനെല്ലേ ഇണ്ടാക്കാറ്
ആഹ് അതന്നെ വെ വെറൈറ്റി നമ്മള്ണ്ടാക്കിയല്ലോ?
ആഹ് ഞാനും വെറൈറ്റിണ്ടാക്കാറുണ്ട് കേ മറ്റേ കടലെക്ക്ട്ടുകാണ്ട് നമ്മെളെ വെജിറ്റബിൾസൊക്കെ ഇട്ട്കാണ്ട്
ആഹ് ഞങ് ഞാങ്ങനെണ്ടാക്കി ഓക്കും ആദ്യം വെളിച്ചെണ്ണ കൊറച്ച് ഒഴിച്ചിട്ടിട്ട് ഒരു ഉള്ളി ഒരു ഉള്ളിടുത്തിട്ട് ചെറുതാക്കി അരിയാ ന്നിട്ട് അയ്ലിട്ടാണണങ്ങനെ അയ്ലൊന്ന് ഉള്ളി ഒന്ന് വയറ്റിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒയ്ക്കാ
ആഹ്
മുട്ട പൊട്ടിച്ച് ഒയ്ച്ചിട്ട് കാരറ്റ് റ്റൊ കാരറ്റ് അതേപോലെന്നെ കാബേജ് അങ്ങനക്കണെങ്കി ചെറുതാ ക്കി അരിന്നിന് ആയിക്കിട്ടിട്ട് നല്ലോണം വയറ്റിട്ട് പിന്നെ ഐക്ക് വെള്ളം വാര്അ വെള്ളം വാർന്നിട്ട് തെളച്ചിട്ട് ആ മസാല ഇട്ടിട്ട് പിന്നെ നൂഡിൽസ് ഇട്ട് കൊടുക്ക പിന്നെ ചിക്കന്ണ്ടെങ്കി ചെറുതാക്കി അരിഞ്ഞിട്ട് അതൂട്ട് കൊടുക്ക്ക അങ്ങനെ.
അതും ഇട്ട് കൊടുക്ക അങ്ങനെയൊക്കെ ഒരു സ്പെ ആഹ് ഞമ്മക്കെങ്ങനെ തോന്നുന്നു അതേപോലെ വെറൈറ്റില് ഉണ്ടായി കൊടുക്കും ഞാനതേപോലെ ചിക്കനൊക്കെണ്ടെങ്കിലേ ഞാൻ ചിക്കനക്കെ ച ഇങ്ങനെ ചിക്ക്യ്യാണ്ട് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ ച അങ്ങനെ മൈദപ്പൊടി എടുക്കും എന്നിട്ട് എന്ത അങ്ങനെ ദോശ പോലാക്കും എന്നിട്ടൈക്ക് ആഹ് കേബേജും അതും ഒക്കെ പാടെ മിക്സ് ചെയ്ത്കാണ്ട് അതും ചിക്കനും കേബേജൊക്കെപ്പാട് മിക്സെയ്ത് ഞാനിങ്ങനെ ശവർമന്റ പോലെ അങ്ങനെണ്ടാക്കി കൊടുക്കും
ആഹ് തെന്താറിയോ ഞമ്മ ക്കൊരു പരീക്ഷണം ഓൽക്കൊരു പരീഷ് ഞമ്മക്കൊരു പരീക്ഷണം ഓൽക്കൊരു വെറൈറ്റി ഫുഡ്
ആഹ് അങ്ങനെ കൊടുക്കുമ്പറയും നല്ല രസുണ്ട് ഉമ്മാ ത് ന്നറയും അങ്ങനണ്ടാക്കിതരോന്ന് ചോയ്ച്ച് അതേപോലെ ബ്രെഡ്ണ്ടാക്കിത് ഏ ഉള്ളി തക്കാളിക്കെ വാ വാട്ടിങ്ങാണ്ട് നല്ലൊ നല്ല പോലാണ് വാട്ടി വെണ്ണേലിട്ട് വാട്ടിങ്ങാണ്ട്
ആഹ്
എന്താ ഇതാക്കും എന്നിട്ട് ഏഹ് നല്ല പോലെ വാട്ടിങ്ങാണ്ട് ബ്രെഡിന്റെ ഉള്ള്ക്കാക്കും എന്നിട്ട് അങ്ങന്ടും ആഹ് എന്നിട്ട് ആഹ് സാൻ വിച്ചിന്റെ പോലെ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ച്
ഉം ഓല്ക്ക് വേണം എന്ത് കൊറച്ച് ഉള്ളീം തക് ക്കാളി വാട്ടിയതും കൊറച്ച് മായോണൈസും ന്നാ പിന്നോ
ഹാ അതന്നെ മയോണൈസും ഭയങ്കരഷ്ടാണ് കുട്ട്യളക്കായിഷ്ടം എനിക്കാണ്. മയോണൈസ് ഞാനങ്ങനെണ്ട് ഈയെങ്ങനെ മയോണൈസ്ണ്ടാക്കിട്ന്ന് ട്ടൊണ്ടോ
ആഹ് മുട്ട അതേപോലെ ചെറിയേരു ചെറിയേരു മുട്ട വെളുത്ത തുള്ളി സൺഫ്ലവറോയില് ഇച്ചിരി സുർക്ക
വേറെ ച മോഡല ഉണ്ടാക്കലില്ല
ഇല്ല പാല് ഞാൻ നോക്കിട്ടില്ല ഇതുവര് അങ്ങനെ പറയണേക്കല്ലാവരും
ആഹ പാലും എന്താ വെളുത്തുള്ളിന്റെ വെളുത്തുള്ളി ഒരു ഇഞ്ചി പൊട്ടും ഇഞ്ചിവേണോന്ന് അറിയില്ല ആ ആക്കപ്പാാട ഇട്ട് കാണ്ട അങ്ങനെ പിന്നെ ഉരുള കേങ്ങല്ലേ ക കിഴങ്ങ് എന്താ വേവിിച്ചങ്ങാണ്ട് ഇട്ടുകാണ്ട് അടിച്ചാല് നല്ലത് കിട്ടും പിന്നെ മുട്ട പച്ച മുട്ട ഇതിലേറെ നല്ലതാണ് അത് അറിയും
ഉം ആ അതാവുമ്പോ മുട്ട എന്തോ ഒരു കുത്തിയ എന്തോ മരിക്ക എന്തോ ചെയ്തിട്ടില്ലേ
ആഹ അതെന്താറിയോ ഒരു മണിക്കൂർ ലേറെ വെക്കാൻ പാടില്ല മുട്ടോണ്ട് ഉണ്ടാക്കി യത് അതൊ അത് കൊണ്ടാ
പക്ഷെ ഇവിടെയൊക്കെ ഞങ്ങൾ തലേന്നുണ്ടാക്കിയാ പിറ്റേദിവസം കൂട്ടും ട്ടോ
ആ് ആ പക്ഷെ എനിക്ക് പേടിയാട്ടോ അങ്ങനെ കൂട് ട്ടാൻ ഫ്രിഡ്ജിൽ വെച്ച ഒന്നും തീരെ കൂട്ടാൻ പാടില്ല എന്ന പറഞ്ഞത് മയോണൈസ് ഒന്നും നോക്ക ആ മുട്ടോണ്ട് ഉണ്ടാക്കിയതോ ഉം അത അങ്ങനത്തെ ഒന്നും കുട്ട്യാൾക്ക് കൊടു ആ മുട്ടൊണ്ടില്ലാതെ വെറും കങ്ങ കൊണ്ടൊന്നും നോക്കൂ അത് നല്ല ടേസ്റ്റ് ച്ച പറ മല്ലിച്ചപ്പൊക്കെ ഇട്ടങ്ങാണ്ട് അങ്ങനെ പച്ച കളറില് കിട്ടും
ആഹ പച്ച കളറില്
ആഹ പിന്നെ എന്താ കൃഷിയൊക്കെ ഉണ്ടോ കൃഷി
പക്ഷെ എന്താ മുരിങ്ങ ഉണ്ട് പിന്നെ അതേപോലെ മറ്റേ വേപ്പിൻറെല്ല ണ്ട് അതന്നെ ഉള്ളു
ആഹ നമ്മുടെ പനിയായാഴ് ഇവിടെ പിന്നെചെറുതായിട്ടൊക്കെ ഉള്ളസ്ഥലത്തൊക്കെ കൂടിൊക്കെ മുളകൂതൊക്കെ ഇങ്ങനെ കുഴിച്ച ടലുണ്ട്
ആ് അനെന്താറോ കോഴിയാളുണ്ടാവുമ്പ അതെയ ഒക്ക ഇപ്പൊഞമ്മക്ക് വേണെന്നില്ല അപ്പറത്ത ഇപ്പുറത്തെ പേരൽ ഉണ്ടായാലും മതി.
ആഹ മതി. അവര് വന്നാണ്ട്. ഇവിടെ മറ്റേ കൊ കൊത്തിങ്ങാണ്ട് അത് കേടെ രുത്തും. കോഴിയാളക്കെ ഇപ്പോ. ആഹ ഓലെ പറഞ്ഞിണ്ട് കാര്യല്ല.
അല്ല. ആ ഓൽക്കും ഇപ്പൊ നഞമ്മളിപ്പോ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇതാക്കണഓല്ക്ക് ഓല്ക്കിഭക്ഷണം
ഇപ്പൊ എന്റെ എന്റെ വീട്ടില് അതേപോലെ അയൽവാസികൾക്ക് കോഴിണ്ട്. ഉമ്മാക്ക് കോഴി. ഉമ്മ അയൽവാസികള കോഴി ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ തൊടയിലേക്കാറും. കാരണംമ്മ കൊറച്ച ദൂരെ ഇ ഇട്ടൊടുക്കും. ഈ പഴയ വറ്റൊക്കെ അവിടുക്ക് ഇട്ട കൊടുക്കുമ്പോളേ അങ്ങോട്ട് വന്ന അപ്പൊ അതിനായിട്ട് വരും കോഴിക്കള് അപ്പ അധികം അവിടെ ഇങ്ങനെ പതിവായിചെനക്കി ഇ ഇപ്പൊന്നുമ ഇല്ലെങ്കിൽ ചെനക്ക് ചെനക്കി ഇങ്ങനെ ചെനക്കാൻ വേണ്ടി വരും കേട്ടോ കുഴികളൊക്കെത്. അപ്പൊ ഞാ ഉമാനോട് പറയു. അ നമ്മക്ക്ന്നാല വാങ്ങിക്ക്. വെറുത ആ അവിടെ ഓല തിനാ സുഖാടി പോലെ എപ്പോളും വൈകുന്നേരം വരെയിറ്റാ അവേ ടേക്കാ രം അപ്പൊ പിന്നെ പഴയ തറവാടിന്റെ തൊടുവണേ അതുകൊണ്ടാവും ചിലപ്പോ. അവിടുന്ന് എന്തെങ്കിലുംക്കെ കിട്ടുന്നുണ്ടാവും എ കൊത്തുമ്പോ
ആഹ്
മം പിന്നെ ചക്കിയ മാങ്ങക്ക കിട്ടാറുണ്ടോ
ചക്ക ഇണ്ടായിരുന്നു. മാ ചക്ക എനിക്ക് വലിയ താല്പര്യല്ല ചക്കനോട്.
ആഹ
ഇൻക്ക് ആകെ എ ദിവസം കൂട്ടീ എന്നറിയോ. ആ ലോക്ക്ഡൗൺ സമയത്താ അന്ന് വെറു ഒരു ചക്കയും മാങ്ങിയ ഉള്ളല്ലോ.
ആഹ
എന്താ
ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ലോണം മാങ്ങ കിട്ടിനി. കഴിഞ്ഞ പ്രാവശ്യം പക്ഷ ഒന്നും മാങ്ങന്നെ ഇല്ല മാങ്ങന്റെ കിട്ടീന്നില്ല. ഇപ്രാവശ്യം ചക്ക
ആ
ചക്ക കമ്മിയാണ്. ഇന്നാലും കിട്ടും
അപ്പ ചക്കോടല്ല എല്ലാ വിഭവ ചക്ക പൊരി ചക്ക ക്കല്ലേ
ചക്ക പായസം ചക്ക വറുത്തത് ചക്ക വറുത്തത് കഴിഞ്ഞ പ്രാവശ്യം വല്ലാതെ കിട്ടീട്ടില്ല പറയാ. പിന്നെ ചക്ക വറുത്തത് ചക്ക പായസം ചക്കട ചക്കട അങ്ങനെ ഒരുപാട് വി വിഭവങ്ങ ഉണ്ടാക്കും ചക്ക കജ്ജോളും ചക്കന്റെ ചക്കക്കുരു വരെ ഉണ്ടാവൂലേ ആഹ് എനിക്ക് ചക്ക ഇഷ്ടാണ്. എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് ചക്ക. ആഹ്
എപളേ ലൊക്കെ കിട്ടിയാ ഒരു പൊട്ട് അങ്ങനെള്ളു ഇഷ്ടം.
ഏഹ് ഇയ്യ് വെറൈറ്റി ആണല്ലോ അപ്പൊ.
ഉം അല്ല എനിക്ക് എപ്പോഴൊന്നും ഇഷ്ടൊന്നി
എല്ലാർക്കും ചക്കനണ്ട് ഒരു പ്രേമേക്കാറ്. എന്ത് അവനാട് എത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഉ പുഴുങ്ങളോ അഹ് എനിക്ക അങ്ങനല്ല. ഈ ചക്ക പുഴുങ്ങല്ല. കുക്കറൽ ഇട്ടിട്ട് പുഴുങ്ങയിട്ട് അയ്ക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ അത്ഞാൻ തിന്നും അതും കൊറേന്നുംഇല്ല ഒന്നോ രണ്ടോ മുട്ട ഒക്കെ അങ്ങനൊക്കെ
അങ്ങനെ ആഹ് ചക്കപ്പുഴു അങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പൂള പുഴിങ്ങിക്ക്ണ് നല്ലാതെ ചക്ക ഒന്നും ങ്ങനെ
ആ പൂളന്റെ പോലെ ചക്കയും പുഴുങ്ങും
പുഴുങ്ങുംലെ അഹ് ഓരോ നാട്ടിലും ഓരോ വെറൈറ്റികളല്ലേ ഒരു സ അപ്പൊ നമ്മള് അങ്ങനെ വേറൊരു നാട്ടിൽ പോകുമ്പോഴാണ് നമ്മളത് കാണ അപ്പൊ ഒരു അത്ഭുതാണ് ഏ അങ്ങനീം ചെയ്യാൻ പറ്റോ എന്നില്ലത്
ആഹ്
അപ്പോ നമ്മളെ നാട്ടത്തെ ആകുമ്പോ നാട്ടിത്തെ തന്നല്ലേ ഞമ്മക്ക്അറിയ ഇന്നാ ശരിട്ടോ വിളിക്ക
ആഹ് ആയിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ ശെരി ശെരി